ഹലോ
ലോ
താങ്കൾ കേക്കുന്നുണ്ടൊ?
ആഹ് നമസ്കാരം. പറഞ്ഞോളു.
ആഹ് ഞാൻ താങ്കളെ വിളിച്ചത്. ഞാൻ ഇന്നലെ വൈകിട്ടോടു കൂടി ഞങ്ങടെ ഗ്രാമപ്രദേശത്തെ നാട്ടിൻപൊറത്ത ഒര്, വായനശാല സന്ദർശിക്കുകയുണ്ടായി. കൊറച്ച് പുസ്തകങ്ങള് എട്ക്കാനും വായി ക്കുവാനും വേണ്ടി, നാട്ടിൻ പൊറ്ത്തെ എന്റെ നാട്ടില് തന്നെ ഉള്ള വായനശാലയിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം അവിട അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ താങ്കളുമായി സംസാരിക്കാനാണ് വിളിച്ചതെ.
ആഹ് പറഞ്ഞോളൂ പറഞ്ഞോളു.
എന്ന് വച്ച കഴിഞ്ഞാൽ നമ്മളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ നമ്മള് സ്കൂളിലെ ഗ്രന്ഥശാലയിൽ നിന്നും, കൂടാതെ നാട്ടിൻപുറത്തെ, ഗ്രന്ഥശാലയിൽനിന്ന് എല്ലാം പുസ്തകങ്ങൾ എടുക്കുമായിരുന്നല്ലോ. ഇപ്പം വളരെ കുറവാണ് കുട്ടികൾ നാ വായനശാലകളെയും ഗ്രന്ഥശാലകളെയ ഒക്കെ ആശ്രയിച്ച് പുസ്തകം വായിക്കുന്നത് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ നമ്മള് ഇന്നലെ എനിക്ക് അവിടെ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ, വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കാര്യംന്ന് വെച്ച കഴിഞ്ഞാല് അവിടുത്തെ ഗ്രന്ഥശാല പ്രവർത്തകര് കുട്ടികൾ വായനയിൽ നി ന്ന് പിന്നാക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ പോലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പരിപാടികൾ കുട്ടികളെ ഇതിലേക്ക് നയിക്കുന്നത് വായനയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ പല പരിപാടികൾ ചെയ്യുന്ന കുറേ ഒരു കൂട്ടം ചെറുപ്പക്കാരുള്ള ഒരു ഗ്രന്ഥശാലയാണ് ഞാൻ സന്ദർശ ചത്. എനിക്ക് അത് കണ്ടപ്പോ തന്നെ വളരെ സന്തോഷമായി. എ തങ്കൾക്ക് ഇങ്ങെന എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
ആ എന്റെ നാട്ടിൻ പ്രദേശത്തുള്ള വായനശാലകളില റ്റം നമ്മുടെ പുതുതലമുറയിലുള്ള കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിനായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വരുന്നു. ഉണ്ട്. അതിനായിട്ടുള്ള ഇത് പോലുള്ള ഒരുപാട് വിഷയങ്ങൾ ചെയ്തു, ഇപ്പോഴത്തെ കുട്ടിക്ക് എങ്ങനെയാണ് വായനയിലൂടെ അവരെ കൈപിടിച്ച കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്താലും.
അതെ, ഇതൊരു നല്ലൊരു ആശയമാണ്. കാര്യംന്ന് വെച്ച കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ തന്നെ പുതിയ പുതിയ പരിപാടികൾ പോലെ വായന കളരി പോലുള്ള പല പരിപാടികളും കുട്ടികളെ ഇതിലേക്ക് കൂടുതൽ ആൻ നഷ് വായനയോട് കൂടുതൽ അടുപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുക്കുന്ന ഗ്രന്ഥശാലകളും വായനശാലകളും കുറവാണ് ണ്ടെങ്കിലും ഞാൻ നമ്മുടെൊക്കെ നാട്ടി പുറത്ത ഗ്രന്ഥശാലകൾ ആ ഒരു തലത്തിലേക്ക് മാറി കൊണ്ടിരിക്കുകയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വായനയിൽ നിന്ന് അകന്ന് പോയി അവരുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗവും നവമാധ്യമങ്ങളുടെ കടന്നുരവോടൂകൂടി അതിലേക്ക് ക്കെക്കെ കുട്ടികളുടെ ശ്രദ്ധയും കുട്ടികളുടെ ജീവിതവും അങ്ങനെ മാറിയപ്പോൾ ഈ പറയുന്ന വായനശാലകളും പഴയ നമ്മളുടെ ഗ്രന്ഥശാലകളും ഒക്കെ ഒര് ആരും തന്നെ കയറാത്ത ഒരു ഒരു എന്താ എന്താ പറയ ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് പക്ഷെ അത് മാറ്റിയെടുക്കാൻ വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർ ത്തനങ്ങളിപ്പോൾ പല ഗ്രന്ഥശാലകളും നട തിലാക്കുന്നു ഞാൻ ഇന്നലെ സന്ദർശിച്ചപ്പോൾ തന്നെ എനിക്കത് മനസിന് തന്നെ നല്ലൊരു അനുഭൂതിയാണ് ഉളവാക്കിയത് കാര്യം കുറേ കുട്ടികൾ കുറേ നല്ല കൊച്ചു കുട്ടികൾ വന്ന് പുസ് പുസ്തകം എടുക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും തന്നെ മറ്റു പല വായനശാലകളിലും ഇത്തരം പരിപാടികളൊന്നും നടപ്പിലാക്കുന്നില്ല അത് അങ്ങനെയുള്ള വായനശാലകളിൽ ഇത്തരം പരിപാടികൾ നടപ്പിലാക്കുകയും കൂടുതൽ കുട്ടികളെ ആകർഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിന് തന്നെ ഒരു മാറ്റം മാറ്റ ഉണ്ടാവും കാര്യം കുട്ടികളുടെ ജീവിതം തന്നെ മാറും കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യൾ തന്നെ നല്ല മികവുണ്ടാവും ഒക്കെ ചെയ്യുമെന്നാണ് എനിക്ക് അത് കണ്ടപ്പോൾ മനസ്സിലാക്കിയത് പിന്നെ നല്ല പുസ് പുസ്തകങ്ങളുടെ പുതിയ പുതിയ പുസ്തകങ്ങളുടെ ശേഖരണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല ഒരു കാര്യമല്ലേ കാര്യ വച്ചാ ഇപ്പ വായനക്കാരനെ സംബന്ധിച്ച് നമ്മള് അവിടെ ഒരു ബുക്ക് നമ്മള് മന മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ചെല്ലുന്നത് ഇന്ന ബുക്കെടുത്ത് എനിക്കത് വായിക്കണം അതിനമായിട്ട് ബന്ധപ്പെട്ട ഇതിവർ തം എനിക്ക് മനസ്സിലാക്കണം എന്നായിരിക്കുമല്ലോ ഒരു വായനക്കാരനെ സംബന്ധിച്ച് ആദ്യമായിട്ട് മുന്നോട്ടുള്ള ഒരു ഇത് ആ ഒരു കാര്യം
ഇപ്പോഴത്തെ പുതിയ തലമുറയിൽന്നുള്ള കുറകെ എഴു തത്തും നമ്മുടെേൽ ഉള്ളോ തലമുറ ഇപ്പ ഇപ്പൊ അവരുടെ നല്ല അവ നല്ല നല്ല
അതെ താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ് ഇപ്പൊ യുവ സാഹിത്യ പുരസ്കാരം നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം മേടിച്ച ബഹുമാനപ്പെട്ട അഖിൽ പി ധർമ്മജൻ അവറുകള് തന്നെ അഹ് നല്ല ഒരു എഴുത്തുകാരനാണ് യുവ സാഹിത്യകാരനാണ് യുവ എഴുത്തുകാരനാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇപ്പോഴത്തെ കാലഘട്ടം എന്താണ് ഒരു ആഹ് മുന്നോട്ട് കൊണ്ടുവരുന്നത് അ ഇങ്ങനെ ഇവരെ പോലെയുള്ള എഴുത്തുകാരുണ്ടെങ്കിൽ കൂടുതൽ യുവ ചെറുപ്പ ഉപ്പക്കാര് യുവ തലമുറയും നന്നായിട്ട് വായിക്കുവല്ലോ
അതെ അതെ അതെ ഇപ്പോഴത്തെ തലമുറ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊന്നും ഈ വായനയെ പുറകിലോട്ടാകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് താല്പര്യം കടന്നു പോകുമ്പഴും ചിലക അതിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ നമ്മുടെ വായേഷം നമ്മുടെ അടുത്തുള്ള ഗ്ര ഗ്രന്ഥങ്ങ ഗ്രന്ഥശാലകൾക്കും വായന്യശാലകൾക്കും കഴിയുന്നുണ്ടെന്നള്ളത്
അതെ അത് വളരെ വള്
ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ആഹ് എടയ്ക്ക് ഹലോ ആഹ് എടയ്ക്ക് കോള് കാക്ക്ന്നില്ല
വലിച്ചെറിയ വെളി